ഹലോ..
ഹലോ...
എന്തെക്കെണ്ട് വിശേഷം?
സുഖം തന്നെ. മഴയില്ല, നല്ല വെയിലാണ്. നല്ല വെയിലാണ് വടെ.
അന്നാ ഹന്ന് കൊറച്ച ഇങ്ങോട്ട് കൊടുത്തയച്ചടെ മഴയാ
ആ നോക്കട്ടെ ഇവരോട് ചോയിചോക്കട്ടെ?
ആഹ ഇവിടെ മഴയേള്ളു വെയില്ന്ന റഞ്ഞ ആളേ ഇല്ല
ആ ഫുഡ് കഴിച്ചോ ഉച്ചക്കത്തെ?
ഭക്ഷണം കഴിക്കണോത്ര റെഡിയാക്കി വെച്ചിട്ട്ണ്ട്.
ഇന്ന് സ്കോളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇന്നൊന്നുംല്ല ഇന്ന് അവധിയല്ലേ.
ആ
പിന്നെന്താ കളിയൊന്നും കണ്ടില്ല?
ഞാന് രാവിലെ കൊറച്ച് നേരം കണ്ട്.
നഷ്ടം തന്നെ കൊറച്ച് നേരം കണ്ടത്
അതല്ല അതിപ്പോ അങ്ങനെയാണ്. ഞാനും പിന്നെ ഫുള്ള് കാണണ്ടരുതിട്ട് തന്നേ അങ്ങന നിന്നാണ് ഉം. ഹലോ ഒറക്കും കാര്യം എല്ലുമ്പാടെ ആയിട്ടേ നല്ല ആ, ന, അല്ല ആ അടിപൊളിയാണ്.
കാണാത്ത ആളായിരുന്നു ഞൻ ഞാനന്നേ ഹേ ഇരുന്ന് ആരാ ജയിക്കലന്ന് വെച്ചിട്ട് നോക്കിയിരുന്നു.
ഞാന്... ഞ അ ചെന്റ് നേരത്തെ അറിഞ്ഞു. പിന്നെ ഞാന് കൊറചേരം ഇങ്ങനെ നോക്കിയപ്പോസ്കോർ കൊണ്ടപ്പോ പിന്നെ വീണ്ടോന്നു കണ്ടോക്കി അപ്പൊ അങ്ങനെതായി ഏതായാലും നല്ല കളിയാണ് നല്ല കളിയാ അവരെ ഏതാലും ഇപ്പൊ ആദ്യായിട്ട് വന്ന ടീം അല്ലേ.
ആ ഇന്നാലും നല്ല അവര് കളിച്ച എല്ലാ കളിയിലും അവര് നല്ല നല്ല ഈലന്നെല്ല പോ
അതെന്നെ അതെന്നെ അതെന്നെ അക്ക് ഇത് നഷ്ടൊന്നുല്ല്യ കാരണം ലോകചാമ്പ്യന്മാരല്ലേ വെറപ്പിച്ചു പോയത്.
ആ ന്തായാലും അവർക്ക് അവർക്കെതിരെ ഒരു റെക്കോർഡ ആയില്ലേ?
റെക്കോർഡായി അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം വരുന്ന ജനങ്ങൾ ജൻസ്- സംഖ്യ ഉള്ള ഇതാണ് അങ്ങനെ ഞമ്മളെ ഇവിടത്തെ കേരളത്തിന്റെ അത്ര പോലും ഇല്ല
ആ ഇന്നാലും അവരിപ്പം എല്ലാരയ്യിലും അവര് ഇടം പിടിച്ചില്ലേ ആഹ് റഫറി അല്ല അന്ന് ഗോ ഗോൾ ഗോളിയാണ് കൊറച്ചും കൂടെ ഗോളിയന്നെ കുറച്ചും കൂടെല്ല ഗോളി യന്നെ ഓന് ഇല്ലായിരുന്നെങ്കിൽ അർ അർജന്റീന ഏഴോ എട്ടോ ഗോളടി
ആഹ് ആഹ് അതെ അതാണ്
അർജന്റീന അയാളും നല്ലതന്നെ ആഹ് അർ അർജന്റീനടെ അയാളും അത് തന്നെ അയാൾക്ക് കുറച്ച് നീളം ഉണ്ടായോണ്ട് ഇല്ലെങ്കി ആ ഗോള് അവരന്നെ ജയിക്കട്ടെ മറ്റേവര് അയാൾ തട്ടിയോണ്ട്
തട്ടിയോണ്ട്
ആഹ് ഇങ്ങള് ഭക്ഷണം കഴിക്കാനായ
ഇല്ലല്ല ഒരു ഒന്നരക്ക് ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ ആണ് ഉം
ആഹ്
ഷോപ്പ്ന്ന് എറങ്ങുമ്പള് ഉം പിന്നെന്താ ഉം വീട്ടിലൊക്കെ എന്തെങ്കും പച്ച ഇതുണ്ടോ കൃഷിയോ എന്തെ ഉണ്ടോ
ഈടെ കൃഷിയൊന്നും ഇല്ല ഈടെ കൊരങ്ങന്മാര് ഇണ്ടായോണ്ട്
ആ കഴില്ലല്ലേ ആഹ് ചെറുതായി ചെറുതായിട്ട് അടു അടുക്കളത്തോട്ടം മതിയല്ലോ കൃഷി ഒന്നായിട്ട് വേണ്ടല്ലോ ഞമ്മള അവിടത്തൊക്കെ മേടിച്ചോ ആഹ് അതന്നെ ഇഞ്ഞിപ്പോ അതാണ് വിഷയം
അല്ലാഅടെ കൊണ്ടോയ ആഹ് സൈഡില് കുറച്ച് സ്ഥലംണ്ട് അത് അപ്പുറത്തെ റൂമ്ത്തവര് പിന്നേ ഏഹ് ചീരയും മത്തനും പക്ഷെ എല്ലാം ഇതാക്കും കൊരങ്ങായിലില്ലേ ഇപ്പൊ പട്ടിശലിയല്ലും ഇല്ലേ പിന്നെ അങ്ങനത്തെ ഒന്നും ഇതാക്കാനും കഴിയില്ല അതെല്ലാം പോകുമ്പോ നമ്മക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ
പിന്നെന്താ ഇന്ന് കുട്ടികൾക്ക്
മോ മോക്ക് സ്കൂള് ഇണ്ടാകലുണ്ട് ഇന്നെന്തോ ഇല്ല
ഉം ഇണ്ടാവും ഇനഞ്ഞി നാലാം അവസാനത്തെ ശനിയാഴ്‌ച്ച എന്തായാലും ഉണ്ടാവോലോ അങ്ങനെയല്ല വരല്
ആഹ് ഇത് ഇന്ന് എന്താെന്നറില്ല ഇല്ല അത്രന്നെ
ആഹ്
ഇവര് മൂ ല്ല ഇവര് മൊത്തായിട്ടല്ല മൂന്നാം ക്ലാസ് മുതല് ഇവർക്ക് സ്കൂളുണ്ട്
ആഹ്
ഇവർക്കേ ഇല്ലാത്തില്ലോ
ആഹ് ഇങ്ങളെ ഫാമിലിയൊക്കെ എങ്ങനെ
ഫാമിലി മോനും ഞാനും ഭർത്താവും മോളും നമ്മൾ നാലാളും
മ്
പിന്നെന്താ ഇന്നെന്തായ്ക്കും ഹസ്ബന്റ് ഹസ്ബന്റ് കോടതീല്
ഉം ഉം ഇന്ന് ഇണ്ടാവോ ഇന്ന് ശനി ഉണ്ടോ എങ്ങനെയാണ്
ശനിയാഴ്ച എന്താ കോടതില്ലേ
അറീല ചെല ശനിയാഴ്ച ഇണ്ടാവൂല പറീണേക്ക
എന്താ ശനിയാഴ്‌ച ഒന്നും ഏഹ് രണ്ടാം ശനിയ ലീവ് ബാക്കി എല്ലാസോം കോടതിണ്ട് എന്താണ്
ഇവെര്ക്ക് നാളെയാണ് രാത്രി രാത്രി നാളെ അപ്പൊ നാളെ ഞായറെയ്ക്കാരം. അതികവര്ക്ക് ഞായറാഴ്ച കൊണ്ട് വിടും.
ആഹ് അപ്പ ഞായറാഴ്ച ഉണ്ടാവൂലെ അല്ല അപ്പ ഞായറാഴ്ച
അപ്പ തിങ്കളാഴ്ച രാവിലെ ലീവാണ് അ ഏ ഞായർന്റെ പകരം തിങ്കളാഴ്ച ലീവ് കിട്ടും
അപ്പൊ സർക്കാറ് ജോലി കിട്ടാനാ പണി ജോലി കിട്ടിയ പണില്ലാതന്നെ ശെരില്ലെ
ആഹ് ഇപ്പ കിട്ടിട്ടും കാര്യൊന്നുല്ല ഇല്ലാന്നും തരുന്നില്ലല്ലോ
അത് ആഹ് എല്ലാരും പറയണെന്നെ കിട്ടിയാലും അത്രേം തെകീലവർക്ക്
അതൊണ്ടല്ല നമ്മക്കിപ്പോ ഇപ്പം ഇപ്പമന്ന സർക്കാരിനെകൊണ്ടൊന്നും തെയില്ല ഇ ഇവര് വെ വെക്കേഷന് പിന്നെ അവധി ഉണ്ടാവുമ്പോ ടൂ ട്ടി എടുത്ത പൈസ ണ്ട് അത് കിട്ടിയില്ല ഇപ്പൊ ബോണസും കട്ടാക്കാൻ സാധ്യതണ്ട് ഇങ്ങനെണെങ്കി കൊറേ കാലോട്ടി ട്ടൂല
ആഹ് കെ സാ ആർ ടി സി മാര്യാവും അല്ല കെ സാ ആർ ടി സി കെസാർടീസിലൊക്കെ യാത്രെയ്തോ? ഇപ്പ പുത്യേ ഗവൺ
ഇല്ല ഞമ്മക്ക് കാര്യോന്നുല്ലല്ലോ അവര് കെ സാ ആർ ടി സി കൊട്ത്തോണ്ട് ഞമ്മക്കെന്ത്‌ കാര്യം ഞമ്മക്ക് പോവാനില്ലല്ലോ? പോയിറ്റില്ല പോണം ഞമ്മക്കോ ബർത്താവിന് ഒഴിവ് കിട്ട് കിട്ടുന്നില്ല ന്നാ ഐലങ്ക് മൊതലാക്ക ഏടെ പോ ലെ മെല്ലെവരെ സ്കൂട്ടറിലേ പോയൊള്ളു
ആഹാ ന്നാ ആയിക്കോട്ടെട്ടോ ആക്കാ